ഓ ഉണ്ട്ണ്ട് ഉണ്ട് സുഖമാണോ ഉ ചായ്ട്ച്ച ആ ഒമ്പത നൂറ ഒമ്പതും പത്തും അല്ലേ
ആ ആ ചാ ഇന്നും നാളെയ അപ്പ ചായ കുടിച്ചാലൽ ഒ അയില്ലാഭം കൊടുക്കണം ഏ
ചായ കുടിക്കളെ ഒരുക്കൊക്കെ തുടങ്ങാനായല്ലോ നോന്ന് പറക്കൻ ആയി തുടങ്ങല്ലേ എന്താണ്ടാക്കി
ചോറ് ചോറ ഉണ്ടാക്കിയ തേങ്ങാ ചോറ വച്ചക്ക ഹലോ
ആ ആ കേക്കണ്ട് ചോറ ന്നിന്യേയെ നോമ്പറക്കുമ്പള്ളോ? ഒക്കെ കഴിക്കാൻ കഴിയോ?
ഓ
ചോങ്ങാ ചോറൊക്കെ തിന്നാൻ കയ്യോ ആ നേരത്ത്. അ. ആ. പിന്നെഞ്ഞ് പെൽച്ചക്കും. വേ ണ്ടേ നേരം വെൾച്ചാഉമ്പോ.
ആ. അപ്പളും വേണം. അപ്പ് അപ്പംചോറൊന്നും പറ്റണോലുണ്ട്. കടി ഉണ്ടാക്കണോൽക് ങ്ങനെയൊക്ക ണ്ട്. പലെ പോലുവ ആ. ആ. രണ്ടാളുണ്ട്.
അ. പോയിട്ടെന്തെങ്കിലും ഇണ്ടാക്കണല്ലേയെല്ലാം.
ഉം.. ആ.. ഓൾക്കുണ്ടാക്കണം. ഒരാളുനോമ്പു നോക്കും. ചെറുത് നോൽക്കൂല ചെറുതൊരാളൊൻബേലാണ്, ഒരാള് ഒൻബേലാ ഒരാള് ഒരാള് എൽ.
അ... അ വീടെവിടെയാ, നിങ്ങളുടെ വീട്.. എവിടെയാണ്
മലപ്പുറം, ആ.. ഉപ്പയുമ്മയൊക്കെയുണ്ടോ വീട്ടില്,
ഉണ്ട്, ആ ഉണ്ട്. വൈഡിംങ്ങാ.
അ. ഹാ
നിങ്ങളെന്തേലും ചെയ്യണുണ്ടോ?
ഞാനൊ രംഗനവാടിയിലാണ്. അംഗനവാടിയിൽ ഹെൽപ്പറ ഉം. അ. ആ വീടിന്റെയടുത്തന്നെയാണ്. ഉം... മഴയുണ്ടായിരുന്നോ. യിന്ന്
മഴ ചെറുതായിട്ട്, വെയിലർച്ചണുണ്ട് മൂടി ടി നിക്ക ആ. ഇവടി അങ്ങനെതന്നെ.
ഉം.. നല്ല വെയിലായിരുന്നു. മോളെവിടെ സ്കൂളിലാ പഠിക്കണേ?
ഓല് കൊർച്ഔടപ്പർത്താണ്. ഉം. ഹെൽപ്പറന്നെ
ചെറുതാ എടിം പോണില്ലാ.
ആ. ഏൽ. കെ. ജ
ആ. പെരേല്ലാരുംണ്ടാവൂലല്ലേ
ഉം. ഉ
ഇപ്പക്കെന്താ പണി
പെയിന്റിങ് പെയിന്റിംഗിന്റെ പണിതന്നെ ഇങ്ങക്ക് ചോറൊക്കായോ?
ഉം. ആ. ഞങ്ങൾക്കു രാവിലെവച്ചതുണ്ട്. രാത്രിയിൽ ചോറന്യാ ആ.. ആ.. മത്തിട്ടീന് അതുണ്ടുപൊരിച്ചും ചെയ്ത് മുള്ളൻചക്ക കറിയും വെച്ചിട്ണ്ട്.
ഏ
ആ. ഇന്നുമത്തിക്ക്, വിലക്കുറവാ തോന്നുന്നു. ഏ. ആ. ചക്കരാവിലെ കൂട്ടാൻ വെച്ചിന്ന് ആ. ചക്കണ്ട് ചക്കയിപ്പബടല്ലെങ്കിലും. ഞങ്ങക്കു ചുറ്റും. ഈഭാഗത്ത് നല്ലോണ്ട് ആർക്കും ചക്കതിന്നാനുംനേരല്ല. ഇടാനും നേരല്ല. ഇടാൻ കഴിയൂലാന്ന് മേലൊക്കെ ആയാലേ ഇടാൻ പാടാ നല്ലോണണ്ട് ചക്കയൊക്കെയിവിടെ ഒക്ക വീണുപോകാണു മക്കളേ. ഞങ്ങളുടെ വീണ്ടിനുമുന്നിൽ തന്നെയുണ്ടൊരു പറമ്പില് ഇഷ്ടംപോലെ ചക്ക. അതു പഴംചക്കയാ വരിക്കച്ചക്കയായിന്നു മുറിക്കുന്നേ ആ.. പഴംചക്ക പിന്നെ, പിന്നെ നമ്മളതാ ഇട്ടിങ്ങണ്ടാപുളിവരുമ്പോ തിന്നണം.
അ.. ആ.. ആ ഉം അപ്പറക്കല്ല
ഉണ്ടാക്കുന്നാർക്കൊക്കെ സുഖാണ് വേറെ എന്തെങ്കിലൊക്കെ പലഹാരൊക്കെ ആക്കി. നമ്മക്ക് അതിനൊന്നും നേരം ഉണ്ടാവൂല ഉണ്ടാക്കിട്ട് തിന്നാനും ആളു വേണ്ടേ.
ആ
ഇവിടെ രണ്ടു മൂന്ന് ചെറിയ കുട്ടിയാളും ഞാനും മരോളും. മോന് മോന് ചെറിയ ചെറിയതാ.
ആ ശെരി.
ഞങ്ങൾ ചോറും കൂട്ടാനും വെക്കുമ്പോ തന്നെ ഞങ്ങളെ നേരം പോയി രാവിലെ. ആ ഇങ്ങള് മൂന്നാളും ഒരു പ്രായല്ലേ രണ്ടാളും ട്വിൻസ് ആണ്.
അ
എന്താ അവിടെ
ഏ
ആ
അവിടെ ഒരു
പിന്നെ പിന്നെ എന്തൊക്കെയാ വർത്താനം. അല്ലല്ല ട്വിൻസ് ആണ് രണ്ടാള് പിന്നെ അതിന്റെ മൂത്തെന്നു. ഒരു മോനും മൂന്ന് പെൺകുട്ടികളു ആണ് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചിണ്. ആ മോനും മരോളും ഓളും ഇവിടെ ഇള്ളത്.
ഏ
അച്ഛനുണ്ട് ഇവിടുത്തെ നാഥൻ.
പണിക്കോയണ്ടോ
അയിനിപ്പോ എല്ലിനൊക്കെ തെയ്മാനാ പിന്നെ ആടുകൾ ഇണ്ട് വീട്ടിൽ. ആടിനെ നോക്കി നടക്കല്ലാ അപ്പൊ ആടിനെ നോക്കി നടന്നു ഒരൂസം വീണ് പോയി. വീണപ്പോ ഒരു അഞ്ചെണ എട്ടണറ്റെ കാണണം. ഇക്കാ ആ പുറത്തേക്കൊന്നും കെട്ടാൻ പറ്റൂല്ല നായ്ക്കളെ ഭയങ്കര ശല്യമാണ് അപ്പോ ഒരാളും ഒപ്പം മാണപ്പോഴും.
ആ
ആടാളെ പുറത്തു വിടാണെകിൽ ആള് കൂടെ നിക്കണം. കൂടെന്നാൽ തന്നെ നായ്ക്കൾ പാഞ്ഞു വരും ഏ.
കൂട്ന്നെന്നെ നോക്കലാണോ.
നല്ല പുറത്തേക് ആക്കണ്ട് ഒപ്പം ആൾ വേണം തിന്നുമ്പോ. തീറ്റിച്ചാല് മണിക്കൂറൊക്കെ രാവിലെ ഒക്കെ കൊണ്ടോയിങ്ങാണ്ട് തീറ്റിച്ചു വീട്ടിക് കൊണ്ടോരും.
ഏ.
പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂറൊക്കെ അങ്ങ് വിട്ടിട്ട് പറമ്പുണ്ട് ഇവിടൊക്ക ഇഷ്ടം പോലെ. ഇവിടെഅടുത്തക്കേണ് ഞങ്ങളതല്ല വേറെ ആൾക്കാരെ തൊടിഇണ്ട്. ആയിക് കൊണ്ടോയാല് ഓ ആ ഇഷ്ടംപോലെ ഒകെ ഇണ്ട് എന്തിനാ മോൻ കരയുന്നെ. മോനോ മോളോ ആ കോ എടുക്ക കൊടുക്കാനാ.
ഉം
ഇനിപ്പോ നാളെ നോമ്പല്ലേ. നാളെയും നോമ്പല്ലേ.
ആഹ് നാളെയുണ്ട്.
ഉം ആ രണ്ടെണ്ണം കയിഞ്ഞാൽ ഇനി ഇപ്പോന്താ വലിയപെരുന്നാളോ വലിയപെരുന്നാള് കഴിഞ്ഞില്ലേ.
അഹ് കയിഞ്ഞിണ്.
ഇനി ചെറുത് വരണേ കൊറച്ച് കഴിയണ്ടേ
ഇല്ല ഇക്ഷഷജാണ് പത്താസജു പുകാട ഇവിടെത് ബെക്ക ഇവിടെണ്ടായുക
അതാരാ പൂവാടണ്ടാക്കണ്
ആവോ ഓനോട് പറയാ മോനോട്
ആ രസാലെ അടാ ആഹ് ഞങ്ങള് ഉണ്ടാക്കല് ഇണ്ട് ഗോതമ്പ പൊടിയുണ്ടട
എഹ്
റേഷൻ പീടിന്നെല്ലാം ഗോതമ്പൂപൊടി കിട്ടുലോ ചപ്പാത്തി ആവുമ്പോ വല്ലാതെ പോകൂല ആർക്കും മധുരട്ട് അങ്ങനെ എന്തെങ്കിലൊക്കെ കാടെക്കെ വൈന്നേരം രാവിലെ നേരണ്ടവില്ല മോളെ ഉണ്ടാക്കാന് പോക്കുമ്പോ നിക്കുമ്പോ പോ ഓക്ക് എട്ടരക്ക് പോണം നിക്ക് ഒമ്പതരയ്ക്കും പോണം ഓള് കോോഡർ സറ്റ കടന
അപ്പൊ കുട്ടികളോ
കുട്ടികള് ഒരാളോള് പോവുമ്പോ ആ രചന ഇവിടെ നച്ചറക്ക് കൊണ്ടുപോകും യു കെ ജി ലാണ് ലോ ഒരാള്, രണ്ടളെം ഞാൻ പോവുമ്പോ മ്പോ അംഗനവാടിക്കും കൊണ്ടോവും അവർക്ക് ഇപ്പോ വരുന്ന മാസ ഇം ജൂലൈ ഒന്ന് നാല് വയസ് തെകയും അന്നേരം മോളെ രാവിലെ ഭയങ്കര തല്ലും ഇടിയും നായാട്ടും കച്ചറയും ഒന്നിനും നേരം ഉണ്ടാവില്ല ഉണ്ടാക്കി കാണും പിന്നതന്നെ നമുക്ക് നേരം ഉണ്ടാവൂല്ല ഹ്
അല്ലേ
ആഹ് ആഹ് ആ ആ അതല്ല എൽ കെ ജി ചാക്കു
പശെ
അപ്പ നമ്മക്ക് ഉണ്ടാക്കാനും നേര ഇല്ല തിന്നാനും നേരം ഉണ്ടാക്കി വെച്ചാലും തിന്നൻ നേരം ഉണ്ടാവില്ല രാവിലെ ഒന്നും വൈന്നേരാനി തിന്ന പിന്നാര
അംഗൽവാടി പോയ അവിടുത്തെ കുട്ടികള പാടത്താ
കൊഴപ്പൊന്നുമില്ല കുട്ടികൾ ഇപ്പൊ പുതിയ കുട്ടികളാണ് കൊറച്ച് കന്നാലും വെളിയ നായായിട്ടാ ഓ നല്ല നിലവിളിയാണ് നല്ല നിലവിളിയാന്നറിയാം ആ എന്താറയാം ഈ കുട്ടികളിലെ ഇല്ല ഇപ്രാവശ്യം കുറവാ കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് പ ഇരുപത് കുട്ടികളടു തോക്കെണ്ടായി പതിനെട്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇവിടെ ഇല്ല ഞങ്ങളെ യൂണിവേഴ്സിറ്റി ഒരു ഉസ്കൂളുണ്ട് അവിടെ എൽ കെ ജി യു കെ ജി വന്നു
ആഹ് അപ്പൊ അയില് ചേർക്കൂല്ലേ
ആ് അപ്പൊ ഈ അയിന്റെ മൂത്ത കുട്ടികളെ കൊണ്ടോവുമ്പോ ഇവർക്ക് കൊണ്ടോവാനുള്ള സൗകര്യം പിന്നെ അങ്ങോട്ട് കൊണ്ട പിന്നെ ഇവിടൊക്കെ എല്ലാരും ജോലിക്ക് പോകണാണ് കറ യൂണിവേഴ്സിറ്റില്ലേ ആരും അങ്ങനെ പേരേൽ ഉണ്ടാവൂല അക്ക അച്ഛനും അമ്മയും ഒക്കെ ജോലിള്ളവരാണ്ടാവും ആഹ അപ്പൊ കുട്ടികൾ വരാണ്ട്ക്കന്ന എവിടെ വീട്ടിലെ ആളുംണ്ട് ണ്ടാവൂല അപ്പൊ അവിടെ അവക്ക് കൊണ്ടുവരാനും കൊണ്ടകാനുള്ള സൗകര്യത്തി ത്തിന് അവിടെ കൊണ്ടയ്യപ്പോ പിന്നെ അങ്കണവാടിൻ്റെ സമയം ഒമ്പതരയും പയിനായിരം ന്ന മൂന്നരിം അല്ലേ? മറ്റൊടുത്താവുമ്പോ ആർമണിവരെ ഉണ്ടാവും. ആ. ടീച്ചർമാര്.
മ്. അതോണ്ട് ഇപ്രാവശ്യം കുട്ടികള്, ആകെ പതിനാല് കുട്ടികളെള്ളൂ. ഇപ്രാവശ്യം
ഇപ്പൊ അംഗൽവാടിൽ എത്താ ബിരിയാണി ഒക്കെ വെക്ക്ണ്ടോ?
ഓ. ണ്ടേയ്. ആ, വെള്ളയാ, വെള്ളിയാഴ്ച ബിരി ബിരിയാണി ഉണ്ട്. ചൊവ്വാഴ്ച്ചിം ബിരിയാണിണ്ട്. കോഴിമുട്ടയും പിന്നെ പച്ചക്കറി ബിരിയാണി. പിന്നെ പാലുണ്ട് ചൊവ്വാഴ്ച പാലിണ്ട്. വ്യാഴാഴ്ച പാലും ഉണ്ട്. മുട്ടിണ്ട്.
അത് ശരി.
അവിൽ കുഴച്ചത്, പിന്നെ രാവിലെ അട, ഇപ്പൊ ഇങ്ങള് ങ്ങക്ക് പൂവാടണ്ടാക്കണം. അടണ്ടാക്കണം. പിന്നെ നമ്മള് ഈ അരിയൊക്കെ പൊടി വാട്ടി കൊഴച്ചിട്ട് അയിൻ്റെ ഉള്ളില് ശർ ക്കരിം തേങ്ങയും എളളും എല്ലാം കൂടെ ഇട്ട്ട്ട് ഉണ് - മാരിക്ക് ഉണ്ടാക്കണം. എന്നിട്ട്മ്മ് ആ എന്നിട്ട് നമ്മുക്ക് ആവിക്ക് വെക്കണം ആ. ആവിക്ക് വെച്ചിട്ട് കൊടുക്കുക.
പിന്നെ ഒരു ദിവസം അവ്ൽ കൊഴ ക്ക, പഴം ശർക്കരയും എല്ലാം ഇട്ടട്ട് ഒരുസം അവലും, ഇപ്പൊ അംഗൻവാടിൽ നല്ല ഭക്ഷ
അ, ഏ, അതന്നെ
ആ. അടക്കെ കുട്ടിയേക്ക് ഇഷ്ടാ. അടയും അവല് കൊഴച്ചതും, ഉപ്പുമാവിനാണ് കുട്ടിയേക്ക് മടി. പണ്ടേ ഉണ്ടല്ലോ ഒരു ഉപ്പുമാവ്. ആവോ.
ആ ആ.
അംഗനവാടി പോയോരാ.
ഞാ. ആ പോയിണ്.
എവിടെന്ന്. ഏത് അംഗനവാടില? അന്നൊക്കെ പയറും ചോറും മാത്രൊ ള്ളൂ.
ആ. ഞാൻ വിളിച്ചട്ടോന്ന.
ശരി മളെ.